ഹലോ ആഹ് കേക്കുന്നുണ്ടോ.
ആഹ് കേക്കുന്നുണ്ട്.
അ ആഹ് എന്തെട്ക്കാ. ഹലോ.
ഹലോ.
ഹലോ.
ഹലോ ആഹ് എന്തൊ
ചായ കുടിച്ചോ.
ചായ കുട്ച്ചു. മഴയ്ണ്ടോ
ഇല്ലില്ല ഇതവ്ടെ മഴ പെയ്ത് പോയേള്ളു അവിടയോ
ഇബടെ കൊറഞ്ഞു
ആഹ്
അയോ കേൾക്കണുണ്ടോ ആഹ് ആഹ് ആഹ്
എന്താ ചെയ്യണേ
ഒന്നൂല്ല വെറുതെ ഇരിക്കുണു ഇപ്പം സ ന്ധ്യയായില്ലേ ഇനി വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. കുട്ടിയോളുടെ സൗണ്ടൊക്കെ കേക്ക്‌ണ്ടല്ലോ
ആഹ് നമ്മള ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ഞാൻ എന്റെ വീട്ടിലാണെ
അതെ ആഹ്
ആഹ് ഉം ഇപ്പൊവിട്ക്ക് വന്നതാ അപ്പൊ പിള്ളേർ ഇഷ്ടം പോലെ കലപില സൗണ്ട് കൾ ഉണ്ടാവും ചായ കുടിയൊക്കെ കഴിഞ്ഞു
ആഹ് ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ
ഇന്ന് പഴംപൊരി ഉണ്ടാക്കി അത് കഴിച്ചു ഉം പിന്നെ കുറച്ച് വിരുന്നേരൊക്കെ വന്നിണ്ടായിരുന്നു അപ്പൊ കൊറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടന്നു
ആഹ് ആഹ്
ആം അവിടെയോ
ഇബടേം അങ്ങനെയൊക്കെ തന്നെ ചെറിയ ചെറിയ കടികൾ ഉം
പിന്നെ എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ
വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ ഇപ്പൊ വീട്ടിലിരിക്ക്യാ
ആഹ് കുട്ടികളൊക്കെ
കുട്ടികള് രണ്ടാള് ഒരു കുട്ടി യു കെ ജിയില് ഒരാള് ഓ ഓ ഓ ഒരു വയസ്സായിട്ടിരിക്ക്‌ണ് ഹലോ ഹലോ ഹലോ ഹലോ
ഉം
ഹലോ അഹ് പിന്നെ എന്തൊക്കെ
റയ്ഞ്ച് വിട്ട് പോണിണ്ടൊ ഇടക്കിടയ്ക്ക്
പോവുന്നു
അംസ്
എന്താണ് എന്താണ് ആഹ് റയിഞ്ച് ഒരു കോള് വന്നു അയിന്റെ എടേലേ
ആഹ്
ആഹ് അപ്പ അത് കട്ട് ചെയ്ത് വിട്ടതാ
ആഹ് ആഹ് പിന്നെ
പിന്നെപ്പ എന്താ
ആഹ് ആഹ് ചെറിയ കുട്ടിയാണോ
ആഹ് ചെറിയ കുട്ടിയാ ഒരു വയസ്
ആഹ് ആഹ് ദാ അഛനെ വിളിച്ചോണ്ട് വരാ ആഹ് രണ്ട് പെൺകുട്ടിയോ അതോ ആൺകുട്ടിയോ
ഒരു ആൺകുട്ടീം ഒരു പെൺകുട്ടീം
ആഹ് വഴക്ക്‌ ഉണ്ടാക്കാറുണ്ടോ അപ്പൊ?
ആഹ് വഴക്കിനിപ്പന്താ കൊറവ് കുട്ട്യാളല്ലേ ആഹ് കുട്ട്യാളല്ലേ അവര് തല്ലും പിടിയും കൂടും എന്നാ തിരിച്ചു പോണേ ഹലോ ഹലോ ആ കസേരയില് ഹലോ ഹലോ ഹലോ
ചെറീ കുട്ടി പറീമ്പം ഒര് വയസ്സൊ
ഹലോ കുട്ടി ഹലോ വേറൊന്നും കേക്കത്തില്ലെ നിനക്ക് ഇന്നട്ട് ഫാനൊക്കെ മേടിക്കാൻ പറഞ്ഞട്ടില്ലെ വീട്ട് വെച്ചിട്ട്
ആഹ്
നാളെ ഞായറാഴ്ചയായിട്ടെന്താ പരിപാടി നാളെ ഞായറാഴ്ച്ചായിട്ടെന്താ പരിപാടി
വീട്ടിലായതോണ്ട് എന്തെങ്കിലൊക്കെ കുക്കിംഗ് ഇണ്ടാവും എന്തെങ്കിലും സ്പെഷ്യല് വെക്കണം പറഞ്ഞിട്ടിരിക്യാ ഇത്തിരി ബിരിയാണി എന്തെങ്കിലും മേടിക്കണം പറഞ്ഞിട്ട് ഇരിക്കിണ് ണ്ട്
ഇങ്ങളെങ്ങന്യാ എങ്ങനെ ബിരിയാണി വെക്കാ ഇങ്ങള് എങ്ങനെ ബിരിയാണി വെക്കാ
ബിരിയാണി എങ്ങനെ വെ ബിരിയാണി എന്തെങ്കിലും യൂട്യൂബ് വെക്യും അങ്ങനെ പ്രത്യേകിച്ച് ഇന്നന്നതൊ തൊന്നുംല്യാ കിട്ടണെതെങ്ങനോ അങ്ങനെ വെക്ക്യന്നെ യൂട്യൂബ് നോക്കീട്ടായിരിക്കുന്ന് മാത്രൊള്ളൂ
സാമ്പാറ് വെക്കാ സാമ്പാറ് ഇവടെന്തെക്യൊ വർത്തരച്ചാ വെക്കാ അത് ഒന്ന് എങ്ങനെയാന്ന് പറഞ്ഞ് തരോ ഇവടെ വർത്തരക്കൊന്നുല്ല ഇവടെ മൊളക് പൊടി ഇടൊള്ളു കറി എങ്ങനെ വെക്കാ
തേങ്ങിം മല്ലീ പിന്നെ വറം വറമുളക് എന്താ വടെ പറയാ ചുവന്തമുളക് ഉണക്കമുളക് ല്ലേ ഒണക്കമുളക് പിന്നെ എന്താ പറയാ ഉം ഉലുവ പെരുംജീരകം ഇതെല്ലാം പാടെ ഇട്ത്ത് വറക്കും അങ്ങനെ ഒമ്പത് കൂട്ടോണ്ട് എന്താ പറയാ കടു കറിവേ പ്പില ഉഴുന്ന് അഹ് ഇതൊക്കെപാടെ എല്ലാം പാടെ ഇട്ടിട്ട് നന്നായിട്ട് വയറ്റീട്ട് അതിലേക്ക് ലാസ്റ്റ് തേങ്ങ കൂട്ടും തേങ്ങയും നന്നായിട്ടിട്ട് വയറ്റണം ഒക്കെ പാടെ ഇട്ട് വയറ്റിട്ട് അത് നന്നായിട്ട് ചൊമന്ന കളറ് വരൊല്ലോ ആ ചൊമന്ന് കഴിയുമ്പം ഇതെടുത്തിട്ട് ഉം കഷ്ണങ്ങൾ വേവിച്ചിട്ട് കഷ്ണങ്ങളാക്കി പുളി പുഴിഞ്ഞു ഒഴിയ്ക്കും.
ഊം
എന്നിട്ട് സാമ്പാറിന്റെ എന്താണ് അരപ്പെടുത്ത് അതിനാത്തേക്കിട അപ്പം തളച്ച് കഴിയുമ്പം ഒന്ന് വെന്തിങ്കി താളിച്ചു കൂട്ട കടുകിട്ടിട്ട് താളിച്ച് കൂട്ട
ആഹ്
സാമ്പാർ പൊടി ഉപയോഗിക്കില്ല
ആഹ് അയ്ന് പകരം ഇതൊക്കെ അരച്ചിരിക്ക്ണേ ലേ
ആഹ് അതിന് പകരാണ് ഇതൊക്കെ അരച്ചിരിക്ക്ണത് കായവും ചേർക്കും കായം വർത്തിട്ട് അയ്ലിടും ചെല ആൾക്കാര് കായം കഷ്ണത്തിൻ്റൂടെ ഇട്ട് വേവിക്കും
കൊറെ സമയം എടുക്കും ല്ലേ
ആഹ് ഇതൊക്കെ ചെയ്യണേ കൊർച്ച് സമയെടുക്കും എരട്ടി പണേണ്
ആഹ് പക്ഷെ ടേസ്റ്റൂണ്ടാവും
ടേസ്റ്റ് ഉണ്ടാവും നല്ല ഇതായിട്ടിരിയ്ക്കും എന്താ പറയാ നല്ല കൊഴുപ്പോടോടി കുറുകിയിരിയ്ക്കും ആഹ് പരിപ്പൊക്കെ ഇടുട്ടോ ഇവടെ പരിപ്പൊക്കെ ഇടോ
വൈകുന്നേരം ചപ്പാത്തിയും സാമ്പാറും കൂടി ആക്കിയാലും ആ ക്രശ് ല് കൂട്ടാ
ആഹ് ആഹ് അതിന് വേണ്ടിട്ടാണൊ ഇത് ചോയ്ച്ചേ
ആഹ്
അപ്പൊ അന് വിശദായിട്ട് അറിയണ്ടേ അല്ലാണ്ട് നിനക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ അറിയാൻ പറ്റും.
ആ സാമ്പാർ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ അടു ക്കും ഇഷ്ട്ടല്ല പക്ഷേ അച്ഛനൊന്നുഷ്ട്ടല്ല.
ആഹ് ആഹ് എന്റെ വീട്ടിലും എന്റെ അവിടെ ആർക്കും ഇഷ്ട്ടല്ല.
ആഹ്
ഇന്നാ ഹസ്ബൻന്റെ വീട്ടിൽ നിന്ന അത് തന്നെ മതി വറുത്തരച്ചത് അവര് കഴി ക്കൊള്ളൂ എല്ലാം തേങ്ങയിട്ട് വർത്തരക്കണം. ഉം ഉം ആഹ്
ആഹ് എടുത്തോ എടുത്തോ
കുട്ടിടെ തോന്നുന്നുണ്ടല്ലോ സൗണ്ട് കേൾക്കണു
ആഹ് കളിക്കാനേ കളിപ്പാട്ട എടുക്കട്ടെ അറിയ
ആഹ്
ഒരു ഹെലികോപ്റ്ററ് വേടിച്ചിട്ടുണ്ട് ഇപ്പ അയിന്റെ മേലെയാണ്. അയ്ന് ചാർജ് ചെയ്യാനുള്ള സമയം കൊടുക്കില്ല.
ആഹ് അപ്പൊ വലുതായിരിക്കും ആഹ് ഉം അതല്ല ഹെലികോപ്റ്റർ ചേറുതോ വലുതോന്ന ചോയ്ച്ചേ.
ചെ ചെറുത് മോള്ക്ക് പറക്കണ ടൈപ്പ്.
ഓഹ് ഓഹ് ആഹ് അയ്ന് ചാർജും ചെയ്യോ അപ്പൊ.
ആഹ് ഹെലികോപ്റ്റർ ചാർജ് ചെയ്യണം റിമോട്ടിൽ ബാറ്ററി ഇടണം.
ആഹ്
ഒരെണ്ണം മേടിച്ചിരുന്നു. ഒരെണ്ണം മേടിച്ചിരുന്നു അത് കേടുവന്നു. ഇപ്പ രണ്ടാമത് ഒന്നും കൂടി മേടിച്ചതാ
ആഹ്
ഒരെണ്ണം ഞങ്ങള് പഴനിക്ക് പോയിരുന്നു അപ്പൊ മേടിച്ചു. അവിടെ ഹോൾസെയിൽ റേറ്റിന് കിട്ടി ചെറിയ റേറ്റിന് നൂറ്റമ്പത് രൂപക്ക്. അവ്ടെ വന്നപ്പോ ഒടുക്കത്ത റൈറ്റും ഇവടെ ഇരുന്നൂറ്റമ്പത് രൂപ.
ആ പക്ഷേ ആ പനി ഒക്ക പേടിച് വേഗം പൊട്ടി ഇണ്ടാവോ
പൊട്ടിയതൊന്നുല്ല അത് നല്ല ക്വാളിറ്റിയ രണ്ടെണ്ണം മ പക്ഷെ ഒരെണ്ണ ഒരു കോഴപ്പുല്ല ഒരണ്ണാണ് ജസ്റ്റ് റോട്ടേറ്റ് ചെയ്യും അയിന്റെ ആ വിങ്സ് റോട്ടേറ്റ് ചെയ്യും പക്ഷെ ആ എ എവ്ടെയോ തട്ടിയിട്ട് അഴി ഞ ഒരു സൈഡ് ചെര്ഞ്ഞു. ഇപ്പ അത് കാരണം പറക്കില്ല താഴെ കറങ്ങീട്ട് നിക്കും.
ഒരു മിൻറ്റ് ട്ടാ ഏ ഒര് മിൻറ്റേ അമ്മതാ അമ്മ അമ്മ ദാ ശ്രീജേച്ചി വിളിക്ക്ണൂ. ഹലോ അട്ത്ത കോള് വന്നേ
ആ
ആ സ്വന്തം വീട്ട്ലായ്മ്പം എല്ലാ അന്വേഷിച് ഇണ്ടാവോല്ലോ അപ്പ അങ്ങനെ അന്നേഷ്ച്ചോണ്ടിരിക്കാഴിരുന്നു ഏ എന്റെ സ്വന്തം വീട്ട്ല് എപ്പഴെങ്കിം വരുമ്പയല്ലേ ചോ ചോയിക്കൊള്ളൂ എവടെ എപ്പ വന്നു എങ്ങനെ ആ അത് ഇവട അടുത്തുള്ളരു ചേച്ചി
ആ
ആ ആ ന്നട്ട് അത് പോട്ടെന്ന് കേട് വരുത്തിയൊ അതോ.
കേട് മുറ്റം മെറ്റലാണ് അപ്പൊ അതില് മേലക്ക് പർ നെൽത്ത് വീണപ്പ അഴിന്റെ ചെറക് മെ ജെല്ല് കുടുങ്ങ എന്തോ ചെയ്ത്ട്ട് അഴിന്റെ കേട് വന്നിട്ടില്ല. സംഭവം നേരെ ഇരിക്ക്ണ്ട് പക്ഷെ അത് പറക്ക്ണി പറക്ക്ണില്ല താഴത്ത് കൂട മാത്രം കറങ്ങി കറങ്ങി പോവും
ആ അത് ചെൽപ്പ അഴിന്റെ വിങ്സിന് കേട് വന്ന്ണ്ടാവും അതാണ് സംഭവം
കാണാനിയ്യ
ആഹ്
കാൺണോട്ത്തൊരു കേടു ഇല്ല ഇഞ് അയിന്റെ ഉള്ളില് ആ എന്തേലും പ ജ്യോന്ന് അറിഴിണില്ല
ആ വല്ല മെക്കാനിക് കളുണ്ടങ്കി ഒന്ന് കൊടുത്തൊക്കായിരുന്നു പഠിക്ക്ണ പിള്ളേർട അട്ത്തെക്കെ
എല്ലാരു ഒന്നു കാൺണ പോൽ നോക്കിയതൊ അഴിച്ചു പണിയാം പറ്റില്ല
ആ
കാൺണ പോലെയൊക്ക നോക്കി അപ്പം കാൺണോട്ത്തൊന്ന് ഒന്നുല്ല
ആ
എന്താ കംപ്ലൈന്റ് ന്ന്ള്ളത് അറിയത്തില്ല
ആ ഉം
അപ്പ അത് കളിക്ക്യാണ് ണ്ടും ഇർവത്ത്നാല് കൊണ്ടുള്ള കളിയ കളിക്യും കൊണ്ടയ്‌ ചാർജയ്യും കളിക്യും കൊണ്ടയ്‌ ചാർജയ്യും ഹെലികോപ്റ്റർ നല്ല ഇഷ്ട
ആ
എന്നാലു വും
ആ ആ മതിലോ കളിക്യാൻ എന്തേ കിട്ടിയ മതില്ലോ മുണ്ടാണ്ട് ര് ക്ക്യല്ലോ അതുകൊണ്ട് പൊറത്തറങ്ങി ശല്ല്യ ഇല്ലല്ലോ
ന്നാ ശരി ട്ടോ ഇഞ് പിന്നെ വിളിക്യ
ആ ശരി എന്നാ ആ